ഹലോ ആഹ് എന്താണ് വിശേഷം
എന്താ സുഖാണ്
ഉം ആഹ് എന്താ പരിപാടി നോമ്പുണ്ടായിരുന്നോ. കൊഴപ്പൊന്നുല്ല ആഹ് പണികള്
ആഹ് ഒക്ക ആയി ന പൊറോട്ട ഉണ്ടച്ച് ചിക്കൻ കുറുമ ഉണ്ടാക്കി
ആഹ്
ഉം അവിടെന്താ
ഇവിടെ ഞാൻ പത്തിരി ഉണ്ടാക്കി ഗ്രീൻ പീസ് കറിയും വെച്ച്
ആഹ് ആഹ് ഉം അപ്പ സ്പെഷ്യലായിട്ടൊന്നുമില്ല
സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല സ്പെഷ്യല് ഇന്നലെ ഉണ്ടാക്കിനും
അന്നലെ ഞങ്ങൊന്നല്ല വിജയനിച്ചു
ഉം
പിന്നെ മക്കളൊക്കെ
മക്കൾ ഇവിടെ ഇണ്ട് മോനുണ്ട് ഇവിടെ
ആഹ് ആഹ്
ആഹ്
ആഹ്
നോക്കന്തന
എങ്ങനേച്ചിയെ
മക്കളെ എന്ത് ചെയ്യുന്നു മക്കളെന്ത് ചെയ്യുന്നു
മോന് വളാഞ്ജി കടയിലാണ് എന്താലട്ടി പിന്നെ ഒരു മോള് ഫാഷൻ ഡിസൈനിങ്ങ് പഠിക്ക ചെറുതാ ആറാം ക്ലാസ്സില് ഉം ഇക്ക പൊറത്താ ഇക്ക ഗൾഫിലാ.
ആഹ് ശരി എത്ര നാളായി പോയിട്ട് കൊറെ നാളായോ കൊറെ നാളായപ്പോ പോയിട്ട്
പോയിട്ട്പ്പോ എട്ട് എട്ട് മാസം ആഹ് എട്ടു മാസം കൂടുമ്പോ വരാറുണ്ട് ആഹ് വരലുണ്ട് ഈ പ്രാവശ്യം ഇനി ഡിസം ഡിസംബർ മോളെ കല്യാണം അപ്പൊ ഈ പ്രാവശ്യം വന്നില്ല. ഏതായാലും ഡിസംബറിൽ വര്ണ്ട്. ഉം ജൂലൈ ആഗസ്റ്റിലൊക്കെ നാട്ടില് വരല് ഇപ്രാവശ്യം. ഇപ്പ വന്നാൽ പിന്നെ എന്തായാലും അപ്പ വരണ്ടേ? മഴ ഇന്നുണ്ടായിരുന്നു ഇന്ന് മഴ ഉണ്ടായിരുന്നു.
ആഹ് ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു തുണികളൊന്നു ഉണങ്ങാണ്ട.
നല്ല ബുദ്ധിമുട്ടായിരുന്നുന്ന്. കൊണ്ട് ഇട എടുക്കുക അത്തനെയായിരുന്നു പൊറത്താന് നിന്നേരുന്നത് ഞാൻ.
അത് കിടലില്ല ഒക്കെ വാഷി്ഗ് മെഷീനിലി ട്ട് ഉണക്കിയിട്ട അകത്തെന്നെ ഇടലാ പുറത്തിട്ട എന്തായാലും അതൊരു പണിയാണ് പിന്നെ.
ആഹ് ഞാൻ മേഷീനിലിട്ട് ഉണക്ക തന്നെ മിഷേനിലിട്ട് ഒന്ന് വെയില് വന്നപ്പോ ഒന്ന് കൊണ്ടിട്ടാന്ന്.
ആഹ് അപ്പൊ ഒരു സുഖം ഇണ്ടാവൂല ഇരിക്ണോട്ത്തൊരു സുഖം കിട്ടൂല.
ആഹ് പെട്ടെന്ന് അങ്ങനെ ഒറങ്ങി കഴിഞ്ഞ പണിയാ.
ആഹ് ഞാനങ്ങനെ കോണിൻ്റെ മേലെ അവിടെ കൊണ്ടോയിടും മേലക്കി ഇല്ല മേലക്ക്നെലൊന്നുല്ല പക്ഷെന്നാലും.
കിട്ടുണ്ടെങ്കിൽ കുഴപ്പല്ല ശീട്ടിട്ടുണ്ടെങ്കില്.
ആഹ് ഞാൻ കോണിക്കൂടില് കോണിക്കൂടിന്റവിടെ നറച്ചങ്ങട് അയാലെട്ടീക്ക.
ആഹ് അപ്പൊ കൊഴപ്പല്ല കാറ്റ് കൊണ്ടിട്ട് ഇതകത്തന്നെ ഇടുമ്പള്ളെ ഒരു മണം വരും. പിന്നെ കൊതുന്നറയും നമ്മളെ വീട്ടില്.
ആഹ്തന്നെ അത് സുഖം ഉണ്ടാവൂല്ല അതിന്റെ സ്മെല് തന്നെ ഒരു
ആഹ
ഉം വർഷക്കായൽ ഞാൻ ഉ വർഷക്കല്ലായാൽ പിന്നെ ഞാൻ കംഫർട്ട് വാങ്ങലാ. എങ്ങനെതായാലും ഒരു ചെറുതായിട്ടൊര് ഇതിണ്ടാവും. വെയിലിട്ടാത്തതല്ലേ?
ഏ
ഉം ഞാന എപ്പളും ഉപയോഗിക്കുന്നതാ കംഫർട്ട്.
ആ ആഹ് ആഹ മോൾ എത്രായിന്ന പറഞ്ഞെ?
മൂന്ന് മൂന്നര വയസ്സ്. ഓൻ അംഗണവാടി പോവന്നെ ആഹ് അങ്ങനവാടി പോവണ്ട് ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ.
ആ ആ
ഉം
ഇ വിട്ടീപോയിലെ ഇന്ന്?
ആ വീട്ടിക്ക് ഇപ്പൊ പോയിട്ടില്ല ഇപ്പൊ? ആഹ ഞാന് സ്കൂളും മദ്രസും രണ്ടു ദിവസം ലീവ് കിട്ടണ ടൈമിനേ പോവുള്ളു. അലാതെ പോയ മോന് ബുദ്ധിമുട്ടാണ് ശനി ഞായറാഴ്ച മാത്രം മക്കൾക്ക് ലീവൊള്ളു. അത് ഞായറാഴ്ച പത്ത് മണിക്ക് മദ്രസ്ണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് കിട്ടണ ലീവിലേ പോക്ക് നടക്കുള്ളു. അങ്ങനൊക്കെയാണ്. ഇല്ലില്ല ചെറുതായിട്ട് ആടെ മാച്ച് ചെയ്യും. അല്ലാതെ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലല്ല വെട്ടി അടിക്ക അറിയില്ല. പില്ല മക്കളത് ഞാനിങ്ങനെ പഴയ തൊക്കെ വെട്ടിട്ടടിക്കും.
ആ അടിക്കാൻ പഠിക്ക്ണത് നല്ലതാണ് വെറുതെ വീട്ടി വെറുതെ വീട്ടിരിക്ക
മ് മ്
ഉം വെുതെ വീട്ടരിക്ക് ണേക്കാളും നല്ലതാണ്.
ആഹ പിന്നെ പറഞ്ഞത് ഇനിക്ക് ഊരവേദനയാണ് അപ്പന്ന്. അതപർഞ്ഞ് സിമ്മെ കൂട്തലിര്ക്കാനും പറ്റൂല അ അ കൂട്തൽ ഇര്ക്കാൻ പറ്റ്ലല്ലേ അങ്ങനൊര് ഷയുണ്ട്.
ഇപ്പൊ കൊറേ വിചാര്ക്കണ് ന്തെങ്കിലും ചെയ്യണംന്ന് വിചാര്ക്ക്ണ്ട്. ഞാന്നിട്ട് പ്പ മറ്റേ ആന്റി റ്റാർനിഷിന്റെ മാലിം വളൊക്കണ്ടല്ലോ കളർ പോവാത്ത അത് തൊട്ങ്ങാള്ള പരിപാടീല.
അ അ. അ വൈറ്റ് ഗോൾഡിൻ്റെ?
ആ വൈറ്റ്ഗൊൾട്. ഇ ഗ്യാര്ന്റി പോലല്ല ഗ്യാര്ന്റിട്ടാ ചെലോര്ക്ക് ഈ ക ത ചൊർച്ചിലും കാര്യങ്ങളൊക്കെ വരൂലെ ഇത് നമ്മക്കൊരു എട്ട് മാസ് ആറു മാസൊക്കെ കളർ പോവാന്ത് കിട്ടും. അധിക റേറ്റും അ അധിക റേറ്റൂല്ല. അപ്പ പിന്നെ നല്ലതാണ്. നമ്മ വെർതെ വീട്ടിര്ന്ന ട്ട്ക സമയങ്കളയ്ണെന്തിനാ.
ആ അതെ.
ന്തൊക്കെ? ല്ല നല്ല
മ് ഹസ്ബന്റോ ഹസ്ബന്റോ?
ഹസ്ബൻഡ് ഇവിടല്ല.
ആ അ ഉസ്തദാ മാശാ അള്ളാ. മ് മ് അപ്പ ആയ്ച്ല വരാ?
ഏ ആയ്ചേലല്ല. മാസ്ത്തില് രണ്ട് ലീവ്ണ്ട്. അ ആ ഇന്ന് ഇന്ന് മിനഞ്ഞാന്ന് വന്നതാ ബുധനാഴ്ച. ഉം വപ്പങ്ങട്ട് പോയി ജുമാര്ഞ്ഞ്ട്ട്.
ഹലോ ഹലോ ശാര്ശാര്ത്തെ വാർത്തല്ലത് കയ്യ് ആഹ് ഓഫാ
ആഹ്
ഇങ്ങനെ കോയേൾക്ക് അരിട്ടൊട്ക്കാണേ. ഇങ്ങനെ കൂ കോഴ്യാള് കൂട്ട് കെറാനായ്ലെ അപോൽക്കരിട്ടൊട്ക്ക. ആഹ് കോയാള്ണ്ട് നാലാള്ണ്ട്.
ഉം ഞങ്ങ ഇവടെന്നുല്ല. വടെണ്ട് കോഴി ണ്ടായ്ര്ന്ന് അക്കെപ്പർത്തെ വീട്ടീ പോയ്ട്ട് പ്രശ്നണ്ടാക്കീട്ട് അയ്നൊക്കൊഴ് വാക്ക്യത.
ആഹ് അത് മൻഷ്യന്മാരക്കായ് പ്രശ്നാണ്ല്ലേ കോഴ്യേള്.
കോയേള് ഭയങ്കരെശ്നാണ് ഞമ്മളെക്കൊണ്ട് പ്രശ്നല്ല.
അതെ ഉം
അവരവടെ പോയ് അത് തിന്ന് ഇത് തിന്ന്ന്ന് പർഞ്ഞ്ട്ട്. അപ്പൊക്കത്തിനാണ്ട് വിറ്റ് വിറ്റ വിറ്റ് ഏഹ്
അർത്ത് കയ്ക്കൂല?
അർത്ത് കഴിച്ചത് ചെർതേര്ന്ന് ഞങ്ങക്ക് വേട്ച്ചതാ പഞ്ചായത്തിന്ന് കിട്ട്യതാണ് ഞങ്ങക്ക്. അപ്പ ചെർപ്പല്ലേ അപ്പ അതിന് അയ്റ്റേളങ്ങണ്ട് വളർ ത്താൻ നോക്ക്യപ്പണ്ട് അയ്റ്റേകാണെങ്കി ചൗടും കേക്ക്ണില്ല.
ആഹ് അയ്റ്റേൾക്ക് വാഷണ്ട് വാശങ്കണ്ട് തിരില്ല അതാണ്.
ആഹ് അപ്പ ഇൻ ന്റെ ആങ്ങളണ്ടേര്ന്ന് അവൻക്ക് വേണോ ചോയ്ചപ്പ അവൻ കോഴീനെ വളർത്തും നല്ലോണം.
ആഹ്
അവരവ്ടെക്കണ്ടേര്ന്ന് അപ്പ അവൻക്ക് കൊട്ത്ത്
ഞമ്മളെ നാടൻ കോയാള് ബാ ബാ ബാന്നർഞ്ഞാ വെരൊല്ലോ ഈ കൊയാൾകത് പറ്റൂല അ വെര്ല്ല. ഓല് ഭാശ മാറ്യെ.
ആഹ് ചെവ്ട് ചെവ്ടിനെന്തോ പ്രശ്നണ്ട് ആട്ട്യലൊന്നും പോവുല്ല. അപ്പതൊരു ബുദ്ധിമുട്ടായപ്പോ പിന്നെ അവന് ക്ക് കൊടുത്ത് അവൻ വളർത്തി പിന്നെ നായ പിടിച്ച്ന്നൊക്കെ പറിണ് പിന്നെ വെൽതായപ്പോ അവനെന്നർ ത്ത് ന്നൊക്കെ പർഞ്ഞിണ്.
ഉം
മായിക്കട്ത്
ആഹ് ഇണ്ടെയ് ഇവടെ മുട്ട ടെലൊട്ങ്ങിട്ട് പ്പോ കൊറേ ആയല്ലോ ഇവട്ത്തെ കിട്ടിട്ട് ഒര് വർഷ ഒരു വർഷായി പഞ്ചായത്ത് ആഹ് പഞ്ചായത്ത്ന്ന് അഞ്ചാളെ കിട്ട്യെത്. അഞ്ചാളെ കിട്ടി പഞ്ചായത്ത്ന്നെ
ആഹ് അഞ്ചാളെ തന്നെ കിട്ട്ണ്.
ആഹ് മൂന്ന് ചെ മൂന്ന് പട്ടിം രണ്ട് ചേവലും അങ്ങനെ ഉം ഞാന് മൂന്നാള് ഒരു നാല് മാസം ഒരുപാട് മുട്ടട്ട് പ്പം അങ്ങനെ രണ്ടാളുണ്ട് ഒരാള് മുട്ടട്ണ്ട് പിന്നെ മുട്ട ഒരുപാട് ഇടോള് ഉം വല്യ വല്യ മുട്ടിം ആഹ്
ഇന്റെ വീട്ടിലാണ് ആട് ണ്ട് അത് പഞ്ചായത്ത്ന്നെനെ ആഹ് സാധാ ഇന്റെ വീട്ടില് പ്പോ ആട് ണ്ട് അത് പഞ്ചായത്ത്ന്ന്ന്നെ കിട്ട്യതാ ഞമ്മള് ആ നമ്മള് വേടിച്ച് പ്പൊ കൊറേ എണ്ണായി പ്രസയിച്ചിട്ടും ട്ടും.
ആഹ് ആഹ് ഏയ് മാഷാ അള്ളാ.
ന്നെക്കൊണ്ട് വല്യ ശല്ല്യം ഇല്ല. കെട്ടിടു കൊടുത്താൽ അവടെ നിന്നോള്ളും. നിന്നോള്ളും. എന്തേലൊക്കെ തിന്നാൻ ഇട്ടു കൊടുത്താ മതി. ഇല്ലല്ല. ഞങ്ങവടെ പറമ്പാണ് അപ്പ അത്യാവശ്യത്തിന് തിന്നാനുള്ള അവർക്ക് ആഹ് അത്യാവശ്യം തിന്നാള്ളുതൊക്കെ അവർക്ക് അവടെന്നന്നെ കിട്ടും.
അ ആഹ് ആടുകളുണ്ടാകുമ്പോൾ നമ്മക്ക് കൊറച്ച് സ്ഥലം എവടെലും വേണേ.
പുല്ലിനൊന്നും പ്രശ്നല്ല. പിന്നെ പ്ലാവിന്റെ എലക്കെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാല് അതവടെ നിന്ന് തിന്നോള്ളൂം ഒരു ഭാഗത്ത് ഉം
ഇന്ന്ട്ടക്കെ ആയോ ഫുഡൊക്കെ ആയോ?
ഏഹ് ഫുഡൊക്കെ ആയി.
ഉംഹ് ഒക്കെ റെഡി ആയി.
ഭഷ്ണക്കെ ആയി. ഉം പൊരിച്ച കടിക്കെ പിന്നെ ഇപ്പ കടേന്ന് വെടിക്കണേങ്ങി ഇനി ഒരു ദിവ ഈ രണ്ടിസം തന്നെ നോമ്പ് ഇണ്ടരുന്നള്ളോ. റമദാൻക്കൊക്കെ പൊരിച്ചിരുന്ന്ന്നെ വീട്ടീല്.
ആഹ് ഞാൻ വറപൊരി പഴംപൊരി ഇണ്ടാക്കി. ഇവര് പറഞ്ഞു പൊറ ത്തുന്ന് കൊണ്ടുവരാ പൊറട്ടോന്നും വേണ്ടാർന്നു പഴംപൊരി ഇണ്ടാക്കിവെക്ക്. ഉം ആ അഞ്ചുറുപ്യക്ക് പഴംപൊ പഴം കൊണ്ടന്ന കൊറേ ഇണ്ടാക്കാം. മറ്റേത് അഞ്ചെണ്ണെല്ലേ കിട്ടുള്ളൂ.
ആഹ്
ഉം അല്ലാ എന്നിട്ട് മാസത്തില് ഈ രണ്ട് ലീവ് ഒന്നിച്ചാ വരാ?
ആ മാസത്തില്. ഇപ്പൊരു ഈ മാസം ഒരു ബുധനാഴ് ച വന്ന് കഴിഞ്ഞാല് വെള്ളിയാഴ്ച്ചാണ്ട് പോവും ജുമ്മാ കഴിഞ്ഞാല്. പിന്നെ മാസം ലാ സ്റ്റില് വരും ബുധനാഴ്ച വന്നാ വെള്ളിയാഴ്ച്ചാണ്ട് പോവും.
ആഹ് അങ്ങനെ. ഉം ഉം ആഹ് ശരി. അത്രേ ഉള്ളൂ പറ്റിയത് അപ്പോ ദൂരെണ്?
ആഹ് ദൂരെ കൊറച്ച് അത്ര ദൂരൊന്നല്ല.
അതുകൊണ്ടാണല് പിന്നെ അടുത്തുള്ളതാണെങ്കില് ആഴ്ചേല് അഴ്ചേല് ഉം
ആഹ് അവര്ക്ക് കൊഴപ്പില്ലല്ലോ.
ആഹ്
എളുപ്പല്ല അവട്ന്ന് വരാൻ.
ആഹ് ആഹ്. എന്ത ആരൊക്കെണ്ട് അസ്ന്റെ വീട്ടില്?
ഇവടെ ഉപ്പേം ഉമ്മേം അനിയനും ഭാര്യേണ്ട്. അനിയന് ഗൾഫിലാണ് ഭാര്യ ഭാര്യണ്ടവന്റെ.
ഉം ഉം അവടെ വീട്ടി അവടെ വീട്ടിലോ?
അവടെ വീട്ടില് അനിയത്തിണ്ട് ആങ്ങളണ്ട് ഉപ്പേം ഉമ്മേം ഉപ്പാടുമ്മേണ്ട്.
ഉം ഉം കുറച്ച് ഒരൊറഞ്ഞ കുടുമ്പാ.
നിങ്ങളവടെ ആരൊക്കെണ്ട്?
ഇവടെ ഞാനും മൂന്ന് മക്കളുള്ളു. പിന്നെ ഒരു അനിയന് രണ്ട് പൊങ്ങമാരൊക്കെണ്ട്. ഞങ്ങള് വേറെന്നെ ഒറ്റക്കാ.
ആ ഉപ്പേം ഉമ്മെക്കെവിടെ?
ആഹ് ഉമ്മ മരിച്ച്ക്ക്ണ്. ഉപ്പ തറവാട്ടില്. ഉം ഇപ്പ തറവാട്ടിൽ റെ ഇളച്ചൻ ഉണ്ടവടെ. ഉം ആഹ് വേറെ ഉം ഉം ഉപ്പ മരിച്ചിട്ട് മൂന്ന് വർഷായി. അങ്ങനൊക്കെ. എന്റെ വീട്ടില് പിന്നെ കുറേ ആള്ണ്ട്. നാലാങ്ങളാരുണ്ട്. മൂന്ന് ജ്യേഷ്ഠത്തിയാരുണ്ട്.
ഉം ഉം ആഹ് എല്ലാരുടെ കൂടെ നിക്കാനും എൾപല്ലല്ല. എല്ലാരും കൂടെ നിക്കാന് എളുപ്പല്ല.
ആഹ് ആഹ് അതെ പിന്നെ
ന്ന ശരി ഞാൻ പിന്നെ വിളിക്കാട്ടാ കൊർച്ച് പണിണ്ട് ആഹ് ശെരി